സുഖം അങ്ങനെ പോണ് നല്ലത്
ഏഹ്
ഇങ്ങൾതൊക്കെ എങ്ങൻണ്ട് സുഖം അങ്ങനെ എന്തക്കെ വിശേഷങ്ങള്ങ്ങട്ട് ഉം ചായ ഉം ചായ കുടി കഴിഞ്ഞു ഫുഡ് ഉച്ചകത്തൊക്കായി റെഡിയായി ഇനി അൽക്കട്ടെ ജാര്ച്ച്ക്കാണ്ട് മുറ്റത്ത്ക്കർങ്ങ. അപ്പൊന്ന് വിളിക്കട്ടെന്നരുതി. സ്പെഷ്യലായിട്ടൊന്നുല്ല ഇബടൊക്കെ കാര്യായ്റ്റ് വെള്ള്യായ്ചേണ് സ്പെഷ്യല്. നമക്ക് നോക്കല്ലേ ആഹ് ഇങ്ങളെ അത്തക്കെങ്ങനെ.
ഞങ്ങൾതു അങ്ങനൊക്കെന്നെയാണ് എന്നാലും വല്ലപ്പോയൊക്കെ ഉണ്ടാക്കും ചെയ്യുട്ടോ.
ആഹ് ആഹ് അങ്ങനെ. ക കറക്റ്റൊന്നുല്ല ആ ആഹ് അങ്ങനെന്നുല്ല ഇന്നെന്തെക്കെണ്. ഉച്ചക്കക്കത്തില്ലത്.
ഉച്ചക്കക്ക് പ കറമൂസ കറി.
കർമുസ ആഹ്. ആഹ് അതൊക്കായോ കേബേജുപ്പേരി ആഹ്. ഇപ്പേരിക്കെ നിർബന്ധാണോ ഇങ്ങള തില്.
ഉപ്പേരി നിർബന്ധൊന്നുല്ല വല്ലപ്പോയെ ഉണ്ടാവുള്ളൂ.
അല്ല ചെല ഭാഗത്തങ്ങനെണല്ലോ.
ഏയ് ഞങ്ങക്കങ്ങനെയൊന്നുല്ല.
ട്ടികള് വേണം മീൻ മാ ത്രം പോരാ ഇവടെ അങ്ങനല്ലട്ടോ മീന്ണ്ടേല് പിന്നെ ഉപ്പേരികളൊന്നും കുട്ടിളൊന്നും കൂട്ടേല്ല.
ആഹ്. ഇവടെ കുട്ടികളൊന്നും കൂട്ടൂല ഇവടെ ഇപ്പായും വീട്ട്റൂട്ട് ക്യാര റ്റ് ഇപ്പേരി അങ്ങൻത്തൊക്കെ കൂട്ടുട്ടൊ.
ആണോ അത് വടെ കൂട്ടൂലാ അങ്ങൻത്തൊന്നും. കൂട്ടൂലാ.
ക്യാരറ്റും ഇതൊന്നുഷ്ടല്ല ക്യാബേജൊന്നുഷ്ടല്ല പയറ്ഷ്
പയറ്ഷ്ടല്ല ആഹ് ആഹ്. സു എ കെയങ്തൊക്കെ പൊരിചൊടു ക്കാണെങ്കി ഇഷ്ട്ടാട്ടോ അങ്ങനൊക്കയാ അത് എപ്പമ്മള് പൊരിക്കൂല്ലല്ലോ ആഹ് ഉരുളകിയങ്ങല്ലേ ആഹ് അതെല്ലാം. ഇത്താക്കും പൊരിച്ചാ പോകും അതല്ലാതൊന്നും ഓൽക്ക് പോവുല്ല അത് മാത്രം മതി.
അല്ലെ മുട്ട പൊരിച്ചതോ.
അ അ ആഹ് അങ്ങെൻതന്നേണ് ഇവിടൊക്കെ അങ്ങെതന്നെ കുട്ട്യള്.
ഓൽകധികം എരുണ്ടാവാൻ പാടില്ല.
ആഹ്. കറിലൊക്കൊന്ന് ഇട്ടുണ്ടെങ്കി അത് എരി ഏറേണ് പറയും പക്ഷെ. മാങ്ങ ഉപ്പും മൊളകും തിരുമ്പാണെങ്കില് ഒരു പ്രശ്നുല്ല എത്രീം ഓര് എത്രയും കഴിച്ചോളും ആഹ് അത് കഴി ക്കും അയ്നൊന്നൊരു കൊയപ്പല്ല അല്ലാതെ കറില് ഇത്തിരി ഒന്ന് എരി ആവുമ്പോത്തിന് പറയും പറയല് ഉം. അപ്പോൽക്ക് കറില്ലാതെ ചോറ്ന്നണം. പിന്നെന്താ ആഹ് ആഹ് ഒരുമിച്ച് ആഹ് ഒരുമി ച്ചാണ് ആഹ് അങ്ങൻത് അങ്ങനതന്നെട്ക്കല്. അതവാ എന്തെങ്കിലും കൊ എല്ല ചെല ദിവസം കൊറവ്ണ്ടെങ്കി പിന്നെ രാത്രിപ്പങ്ങനെണ്ടാക്കും.
ആഹ് ആഹ്.
ഉം അങ്ങൻതന്നെ കണ്ട
അങ്ങനന്നെ ഞങ്ങളും അല്ലാരെങ്കിലും ഗസ്റ്റൊക്കെണ്ടെങ്കിലൊക്കെ അങ്ങനെ. കൊറവുണ്ടെങ്കിലൊക്കെ.
ഉം രാത്രി ചോറന്നേണോ എല്ലാർക്കും.
ആഹ് ചോറ്.
ആഹ് ചോറന്നേ ചപ്പാത്തി അങ്ങനെ.
ചോറ് കൊറവില്ലന്ന് ഞങ്ങളൊന്നെങ്കി ചപ്പാത് ത്യോ അല്ലെങ്കിൽ പത്തിരി അങ്ങനെന്തെങ്കിലൊക്കെ ഇണ്ടാക്കും കൊറവില്ല ദിവസം.
ആഹ് ആഹ് ശെരി.
ചോറെന്നെ.
ഉം ഉം ഉം. ഇപ്പം സ്കൂളൊക്കെ തൊറ്ക്കാനായി ലേ? ഉം എല്ലും ഒപ്പായിലെ. എഹെ. രണ്ടും ഒരുമിച്ചായേ. ആഹ് എല്ലും വാങ്ങിയൊ കുട്ട്യേക്ക്ള്ളതൊക്കെ?
ഇല്ല വാങ്ങീട്ടില്ല്യ.
ആഹ്
ഇല്ല്യ വെട്ന്ന് തലേന്നൊക്കെ ഇട്ക്കല്.
ഏഹ് ഹൈസ്കൂൾക്കില്ലതൊക്കെ.
സ്കൂൾക്ക് ഇടുത്തിട്ടില്ല കഴിഞ്ഞ വർഷത്തെണ്ട്. ബാഗും കാര്യങ്ങളൊക്കെ ഇഞ്ഞി ബു ക്കൊക്കെ കിട്ടണം നോട്ട് ബുക്കൊക്കെ. ടെസ്റ്റുക്ക് കിട്ടിട്ടില്ല ടെസ്റ്റുക്ക് കിട്ടീട്ടാണം വാങ്ങാന് കര്തിക്കാ.
കിട്ടൊള്ളോ.
ഉം അതാണ്. പിന്നെ എത്രണ്ണം വേണം ന്നൊക്കെ അവിട്ന്ന് പറയണ്ടേ. അപ്പൊ അയിനനുസരിച്ച് വാങ്ങാ വിചാ
ആഹ് ആഹ്. ആഹ് ആഹ് അഹ് ഞങ്ങളേതാലും കൊർച്ച് വാങ്ങിക്കാണ്. പിന്നെ ഇനി കൊറവുള്ളതൊക്കെ അയിനനുസരിച്ച് പിന്നിം ചെയ്യാ വിചാര്ച്ച്.
അല്ല ചെറിയോന് ഒന്നാം ക്ലാസ്സ്ക്കാണേ. അപ്പൊ ഞ്ഞ് സ്കൂൾ തൊറന്നിട്ട് ടീച്ചർ എന്താ പറയ്ണോ ക്കട്ടെ അയ്നൻസരിച്ച്ക്കാണ്.
ആഹ് ആഹ് ആഹ് ശരി. ഉം
മ് അപ്പൊ അയിനന്സരിച്ച് വാങ്ങാ ആഹ് യൂണിഫോം ഞ് അട്ച് ശീല കിട്ടീക്ണ് ഇഞ്ഞതടിക്കാൻ കൊടുക്കണം.
ആഹ് ആഹ്. ഇങ്ങളടിക്കുവോ അതോ പൊറത്ത് കൊടുക്കലോ.
ഇല്ല ഞാ ടിക്കൂല. ഫാന്റ് ഷർട്ടൊന്നും അടിക്കൂല അല്ലാത്ത ചുരിദാർ മാക്സി അങ്ങനൊക്കെ അടിക്കും. ആഹ്.
പിന്നെ എന്തൊക്കെണ്. ആഹ് പിക്ഷെ നമുക്കൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണല്ലോ. നമ്
അതാണ് എൻങ്ങനെയ് ഷർട്ട് ഇൻക്ക് യൂ ട്യൂബിൽ ഞാൻ നോക്കിയോക്കി ഇനിക്ക് വല്യ ഇത് കിട്ട്ണില്ല്യ. ഷർട്ടായോണ്ടേ.
ആഹ് അയ്ന് കൊറച്ച് ടഫാണ്. ഷർട്ടടിക്കണങ്കിലേ. ഞാൻ അടിച്ചിക്ക്ണ് രണ്ട് മൂന്നെണ്ണൊക്കെ അട് ചോക്കിണ്. പിന്നെപ്പം പിന്നെ കൊർച്ച് മടിയാണ്. അപ്പൊ കൊർച്ചൊന്ന് ടൈമ് മാണംന്നറ്യാ ഞാന്.
പല പല അളവായോണ്ടേയ് എ ന്താ ഒരു കൺഫ്യൂഷൻ. നമ്മള് മാക്സിം ചുരിദാർ അടിക്കണമാതിരിയല്ലല്ലോ.
ഉം അല്ലല്ല കൊർച്ച് ബുദ്ധിമുട്ടാണ് പറയാ ന്. അയിന്റാതൊക്കെ റെഡി ആയി കിട്ടണെങ്കിലേ ഉം.
അതാണ്.
ഒന്നെങ്കി വല് ബേക്കും മുന്നൊക്കെ സാധാ പോലല്ലെല്ലോ ഞമ്മള് സാധാരണ
ആഹ് അതാണ്.
ഇതിന്റെ മാതിരിയല്ല. കോളറാണെങ്കിലും തന്നെ അയ്ൻ്റെ ഒക്കെ മാറ്റങ്ങളാണ്. നല്ലോം പഠിക്കണന്നെ മാണം ഇന്നാതന്നെ കയ്യൊള്ളൂ പറ്യേ.
അതാണ് ഞ്ഞി ഓഫ് ലൈനായിട്ടൊന്ന് പഠിക്കാൻ പോണം വിചാരി ക്ണ്. അത് മാത്രം ഫാൻ്റും ഷർട്ടും മാത്രം.
ആഹ് ആഹ് അത് ശരി രണ്ട് ആൺകുട്ടിയളാണേ ആണോ ഞാനൊന്ന് പഠിക്കട്ടെ അയന്നെ ഭ അടിക്കൂലി ഭയങ്കരാണെയ് പാന്റ് ഷർട്ട് അടി ക്കണെങ്കില് എത്ര വേണന്നറിയെ
ഓഹ് അമ്മളെ
അമ്മളെ ശി യൂണിഫോമിന്റെ ശീല ഇട്ക്ക്ത്താണ്ടേലും പൈസാണേ ആഹ് പറയാണ്ടോ പക്ഷേ റെഡിമെയ്ഡ് ഇവര്ക്കൊന്നും പറ്റൂല അയ്നെ റെഡിമെയ്ഡ് ഇല്ലായി
അയ്ന് റെഡിമെയ്ഡ് എന്താന്ന വേഗം എന്തോ തൊപ്പന്തോ പൊന്ത്‌ണണ്ടല്ലോ അയിന് കറ ആയാലൊന്നും ഇപ്പേഗം പോയി കിട്ട്ണില്ല ചളി ആയാലൊന്നേയ്
ആഹ് ആഹ് അല്ല ഇബടെ അങ്ങനെ ഇട്ക്കല് ഇല്ലട്ടോ ഒക്കെ തുണിയാ ഇട്ക്കലൊള്ളു ഇത് ഞാൻ ഒരു പാകത്തിന് അടിക്കാ വിചരിച്ച്ങ്ങാണ്ട് ഏഹ് ഏഹ് അയിന് കൊറച്ച് കൊറവ് ഇണ്ടാണും
ഉ ഉം അല്ല ചെറിയോന് പിന്നെ സ്കൂള്ന്ന് കി ട്ടും വല്ല്യോന് അമ്മള് പൈസൊട്ത്ത് വാങ്ങണം വാങ്ങർഞ്ഞാ പിന്നെ അത് പിന്നീട് ഓല് അക്കൗണ്ടക്ക് പൈസ ഇട്ട് തരും
ആഹ് ആഹ് ആഹ് ഇൻ്റെബടെ അങ്ങനെ തന്നെ ഫ ഒരാക്ക് കിട്ടും അങ്ങനെ ഉം എട്ടാം ക്ലാസ്ക്കായതോണ്ടെ ഉം
അത് ലാസ്റ്റ് ആവുമ്പോ എക്കൗണ്ട്ക്ക് ഇട്ടരെലാ പൈസാ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അത് ശരി
പിന്നെ എന്തൊക്കെണ്ട്
അന്ക്ക് അവിടെ ഇങ്ങനെ സ്കൂളൊക്കെ എട്ത്താ?
അട്ത്തന്നേണ് എന്നാലും വ വണ്ടിക്ക് പോണട്ടോ പക്ഷേ എട്ത്ത്ണ്ട് ഗവൺമെന്റ് സ്കൂൾ പക്ഷേ അയി ക്കൊന്നും അവര് പോയിട്ടില്ല പിന്നെ പ്രൈവ് ആഹ് പ്രൈവറ്റേനി ആഹ് പ്രൈവറ്റ് പോയിനി പ്രൈവറ്റ് പിന്നെ കഴിഞ്ഞ വർഷം ഇങ്ങട് മാറ്റി ഫീസൊക്കെ കൂടുതലായപ്പളെ അയിൻ നടക്കാല്ലെ ദൂരന്നൊള്ളു പക്ഷേ ഫീസ് ഭയങ്കരാണ് പറയാ അഹ് താങ്ങാൻ കയ്യും മൂന്നാൾ ഇള്ളത്കൊണ്ടെ പിന്നെ മാറ്റി അല്ല പഠിക്ക്ന്ന കുട്ടിയക്ക് എവിടെ പോയാലും പഠിക്കാ
അതാണ് ഇവെടെ ഞങ്ങളെ രണ്ടാളും ഗവൺമെന്റിലാട്ടോ
ആഹ് ശരി അതാവുമ്പം പിന്നെ കൊറച്ചൊക്കെ അല്ലാത്ത ഉം ഫീസ് വേണ്ടല്ലോ ആഹ് അത് പിന്നെ വണ്ടിക്കൂലി ഇണ്ടെങ്കി വാണെങ്കി നോ ക്കിയാ മതിയല്ലോ വണ്ടിക്കൂലിം വാണ്ട ഇവ്ടെ തൊട്ടെട്ത്തന്നെ ഏഹ് എട്ത്തന്നേണോ ഏഹ് ഏഹ് സുഖാണല്ലോ
നടക്കാള്ളെ ദൂരെള്ളു ആഹ്
ആഹ് ഉം ആഹ്
ഫുഡും കാര്യങ്ങളൊക്കെ അതും കൊണ്ടോണ്ടേ ഏഹ് കിട്ടോ
ആഹ് ചെലപ്പം ചെലെ ദിവസം മടിയാണ് അത് വരിട്ന്ന് വാങ്ങണ്ടേ
ആഹ്
പിന്നെ ഏഹ് ചെലപ്പം രാവില്ക്കത്തെ ചായൻ്റെ ഇതൊക്കെ ബാക്കിയിണ്ടെങ്കില് അതങ്ങനെ കൊണ്ടോവും അല്ലാത്ത ദിവസം ഏഹ് കൊണ്ടോവലാ ആഹ് വാങ്ങലാണ്
ആഹ് ആഹ്
ഉം അവ്ടെ മക്കള് എങ്ങനെ കൊ വാങ്ങലെന്നാവുലെ അല്ല അവ്ട്ന്ന് കഴിക്കും ആഹ് ആഹ് ആഹ് ആഹ് സ്കൂള്ന്ന് പ്ലേറ്റ് കൊണ്ടോവ്ണ്ടാവും ഉം ഉം ഉം ശരി
സ്കൂൾ മൂന്നാളല്ല ഇനിക്ക് രണ്ടാളാ.
രണ്ടാൾ ആഹ് ശരി.
ആഹ് വല്യോന് ഇങ്ങൊട്ട് പോരും ഓനിപ്പോ എട്ടാം ക്ലാസ്സിക്കാണ്.
ആഹ് ആഹ് അതോടെ തന്നെ.
ചെറിയോന് എൽ കെ ജിയും യു കെ ജി ഒക്കെ ഗവൺമെന്റ് സ്കൂളിലാ പഠിച്ചത്.
ആഹ് ആഹ് ആഹ്
ഇപ്പൊ ഗവൺമെന്റ് സ്കൂളില്ണ്ടല്ലോ എൽ കെ ജി യു കെ ജി ഒക്കെ.
ആഹ് ആഹ് ആഹ് ആഹ് ശരി ആഹ്
ഒന്നും കൊണ്ടോണ്ട പ്ലേറ്റും ഗ്ലാസും ഒക്കെ അവിടെ ഉണ്ടാവും.
ഏ അതൊന്നും കൊണ്ടോണ്ട?
ഏ ഒന്നും വേണ്ട.
ഏ ഇവിടൊക്കെ കൊണ്ടൊണം നമ്മള് കൊണ്ടൊയാ മാത്രേ കയില് കിട്ടൊള്ളൂ അല്ലേ പിന്നെ. ഇൻ്റെ വല്യയ മോന് സ്കൂളിന്ന് കുട്ടിയാളെ പ്ലേറ്റിന്ന്
ആണോ അതെന്താ പറ അവിടെ റിട്ടയേഡ് ആണ് ടീച്ചേഴ്സ് ണ്ടല്ലോ? ആഹ് ഓല വകായിട്ട് പ്ലേറ്റും ഗ്ലാസും ഒക്കെ വാങ്ങിക്കൊടുക്കല.
ഏ സുഖാണല്ലോല്ലേ മറ്റത് ചെല ദിവസ നമ്മള് മറക്കും കുട്ടികൾ കൊണ്ട്. ആഹ ആഹ് ആഹ് അയ് ശരി ആഹ് ഇബടെ കൊണ്ടാവാൻ മടിയാണ് ന്ട്ടെയ് ബാഗിൽ കൊള്ളൂലാ ന്നൊക്കെ പറഞ്ഞിട്ട്. കൊണ്ടോവൂല ചെലേസം മറക്കും ചെയ്യും നമ്മൾ എപ്പളങ്ങട്ട്
വല്യ യോന് മടിയ അവിടെ ഇണ്ട് ഫുഡ് ഓൻ കഴിക്കൂല. കാരണം ഇവിടുന്ന് അഞ്ചി മിനിറ്റല്ലൊള്ളൂ ഓൻ ഞാൻ വീട്ട് വന്ന തിന്നോള്ളൂ പറയും.
ആഹ് ആഹ് അത് ഉച്ച കടന്ന് അങ്ങെനെ പോരാൻ പറ്റുല്ല ചെറിയ കുട്ടിയക്ക് പോരാൻ പറ്റ്ണ്ടാവുല്ലല്ലേ?
ചെറുത് പറഞ്ഞാല് ഒരാള്. ഒന്ന് തൊട്ട് നാല് വരെ ഒരു ഭാഗവും പിന്നെ അഞ്ച് തൊട്ട് പ്ലസ് ടു ആഹ് അങ്ങനെ വേറെ സ്കൂള് പക്ഷെ രണ്ടത് പ്ലസ്ടു വരെ അല്ല എട്ട് വരെ
എട്ട് വരെ അത് ശെരി ആഹ് ആഹ് പോയോ?
ഇല്ല വിടണ്ട് വ്ടണ്ട വീട്ടില ആരാ? അഹ് ആഹ് റേഞ്ച് പ്രശ്നായിട്ട്
അഹ് ആഹ്
അഹ് ആഹ്
ഉം
ങ്ങെളെ മോന് എ എത്രേലാ പഠിക്ക്ന്ന മക്കള്?
വല്യ മോന് എട്ടാം ക്ലാസ്ക്ക് ഇപ്പ്രാശ്യം രണ്ടാമത്തെ മോന് മൂന്ന്ക്ക് ഏകദേശം ഒപ്പം തന്നെ ആവൂല്ലേ പിന്നെ ചെറുതിനെ ഇപ്രാശ്യം ചേർത്തതാണ് എൽ കെ ജി ഇപ്പ ഇന്നഅംഗന് വാടി പോയിക്ക്‌ണ് പോകലില്ലേയ്നി ഇപ്പം ഏതാ സ്കൂളൊക്കെ ചേർത്തില്ലെ അപ്പ പിന്നെ പോകലില്ല ഇപ്പൊ ഇന്ന്പ്പൊ ആഹ് കൊ ആഹ് പ്പൊ കൊറവാണ് ഇപ്പൊന്ന ടീച്ചറും ഇല്ലാത്തതോണ്ടേ
ആഹ് ആഹ്
ടീച്ചേഴ്സിന് സുഖല്ലായിട്ട് അങ്ങനെ എന്തോ ഹോസ്പിറ്റൽ കേസ്സൊക്കെ പറഞ്ഞു അപ്പ പിന്നെ ണ്ടവലില്ല ഓല് പൊലില്ല ഉം അഹ് ആഹ് ഒക്ക വിരുന്നോണ ആൾക്കാരും,
അല്ല വീട്ടില് വലിയോല് ഇണ്ടാകുമ്പോ ഓല് ഇണ്ടാവുമ്പൊ ചെറിയോല് പോകൂലലൊ
ആഹ് ആഹ് ശെരിയാണ് ആഹ് ആഹ്,
ശെരിയാണ്, പിന്നെന്തൊക്കണ്ട് കാര്യങ്ങള്, ആഹ് പെരുന്നാക്ക്‌ല്ല ഇട്ത്തു, മിനിയാന്ന് പോയിടുത്തു,
അ ആഹ് ആഹ്,
ഉം, ഇങ്ങക്കന്തട്ത്തൊ?
ഇല്ല ഇട്ക്കണംഞ്ഞി,
ആഹ് ആഹ് ദീസഡിസൈൻണ്ട ഒക്കെ ഉണ്ടല്ലൊലേ
ആഹ്,
ആഹ്, ഉം ഉം,
ഉം എടുക്കണം ഏതായാലും പെരുന്നാളട്പ്പിച്ച് എടുക്കൊള്ളു ചെൽപ്പൊ തലേന്നിന്റെ തല്ലേന് അങ്ങനെയൊക്കെ എടുക്കൊള്ളു
പെരുന്നാൾ എല്ലാ ടൈമില് ഭയങ്കര തെരക്കാണ് ഇപ്പ അങ്ങന വല്യെ തിരക്കൊന്നുല്ല,
പിന്നെ മക്കൾക്ക് കിട്ടല് നിർബന്ധാണലൊ, ഓല്,
അമ്മക്കില്ലെങ്കിലും ഓര്ക്കാണലൊ കാര്യായ്റ്റ്,
ആഹ് അതാണ് അമ്മക്ക് കിട്ടീലെ വിഷയല്ല,
ഓര്ക്ക് എന്താനെ പറ്റ
ഓൽക് ഇങ്ങന ഇപ്പ കൂടല് തൊടങ്ങിണ് കാണുമ്പൊ വേറല്ലോൽക്ക് ഇട്ത്ത്ന്ന് കാണുമ്പളെ,
തമ്മിൽ പറയൂല,
ആഹ് ആഹ് തമ്മിൽ അങ്ങ്ട്ടും ഇങ്ങ്ട്ട് പറയുമ്പളാണ്, അതാണ്, എന്ത് രാവിലെ എന്തേയ്ന് ചായക്കടി?
രാവിലപ്പം ഞങ്ങവ്ടുന്ന് അപ്പന്നറയ പല ഭാഗത്തും അപ്പഴ നാട്ടിത്തന്നെ ആയതോണ്ട്,
ആഹ് ആഹ്, ആഹ് ആഹ് ആഹ് ഇന്നയ്ക്കോട്ടെ ഇന്നാ
പത്തിശ് ഉം